വിശേഷം അതെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം
എന്താ സുഖായിരിക്കണു ഓ ചായ കുടിച്ചില്ലേ ഒന്ന ഇങ്ങനെ കിടന്നോതാ പറഞ്ഞു
ആ പിള്ളേരൊക്കെല്ലേ പിള്ളേരൊക്കെ എത്തിയോ
ഇല്ല ഒരു കുട്ടിയള്ളതാ അവൻ അംഗനവാടി പോവാ അപ്പൊ ഇന്ന് പോയിട്ടില്ല ഇല്ല അപ്പൊ ആ യിട്ട് പോവാറില്ല ഞങ്ങളെന്റെ വീട്ടക്ക്റക്കണ അമ്മോടെ അമ്മമ്മോടെ
എങ്ങനെയ ആ ആഹ് ഉർന്ന് പോന്നതാ അല്ലേ
ആഹ
ഉ ന പോവ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പൊ മഴൊക്കെെയ്തിട്ട പെയവെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ആഹ അതേ കിണറാണ് ഉം ഉം, മഴ ഇല്ലാത്ത ടൈമില് കിണറ്റില് വെള്ളൊക്കെ കൊറഞ്ഞിരുന് പക്ഷെ, ഇപ്പോ, നല്ലോണ്ണംണ്ട്, ഞങ്ങള് പ്പൊ, കെണറ്റ്ന്നെന്നെ, ഞങ്ങള്, മക്കളൊക്കെയ്, വട്ത്തെ, മക്കളൊെ, ഓരൊക്കെ, ഒരുമിച്ച് ഇടകലർന്ന് അല്ലെ എല്ലാരും, വെള്ളം, കുടിക്കണെ ഓർക്കില്ലെ, എല്ലാർക്കുള്ള, വെള്ളം, ആ, അതെ, അടുത്തടുത്താണ്, വീട്, അ പിന്നെ, അതോണ്ട്, എല്ലാരും, ആ, കിണറ്റിന്നന്നെയാണ്, ഉപയോഗിക്കാറ് അപ്പൊ, അതിനുള്ള, വെള്ളക്കെ, എല്ലാർക്കുംല്ലേ ആ, പഞ്ചായത്ത്, കിണറുണ്ട്, പക്ഷെ, അതിന്റെ, വെള്ളോന്നും ഒന്നും ഞമ്മക്
അപ്പങ്ങനെ, അതെ, അങ്ങനെ, എടുക്കാറില്ല
അല്ല, കിട്ടിട്ടില്ല, ഈ ഏരിയക്ക്, അങ്ങനെ, വെള്ളം കിട്ടില്ല കെണറൊക്കെണ്ട്, പക്ഷെ കെണറുണ്ട്, അതണ്ട്, പാസ്സായി, വന്നിട്ടില്ല വെള്ളം, കിട്ടിയില്ല
അയ്ശെരി, കെണറ്, വെച്ചിട്ടില്ലാന്നാ, പറയണല്ലേ
കെണറ്, പഞ്ചായത്തിന്, കിണറുണ്ടന്ന് പറഞ്ഞ് ണ്ടാക്കിന്നല്ലാതെയ്, പിന്നയില്, കൊയപ്പോം, കാര്യൊന്നും നടത്തീട്ടില്ല, പിന്നെ
പിന്നെ, കോരിട്ടൊന്നും, കൊണ്ടരണ്ടാവില്ലല്ലോ, ല്ലെ
ഇല്ലല്ല, അതൊന്നുല്ല, ഞമ്മക്ക്, വേ, ആ, വെള്ളണ്ട്, ഞമ്മക്ക് പിന്നെ, ഇവിടെ അടുത്തന്നെ, നമ്മള, അടുത്തന്നെ വെള്ളണ്ടപ്പ, പിന്നെടക്ക്
ആഹ്, അല്ലാ, കൊറെ, വീട്ട്കാര്, കൂടിയിട്ടാണ്, വെള്ളടക്കണേന്ന് പ റഞ്ഞപ്പോ, ചോയ്ച്ചതാ
ആ്, ആ, അത്, ന്നാല്, ഞങ്ങക്കില്ല, വെള്ളേ, പ്പൊന്നങ്ങട്ട്, കൊറഞ്ഞിനിം ഞ്ഞ, വേനൽക്ക്, നന്നാക്കിയപ്പോ, വെള്ളപ്പ ണ്ട് കൊയപ്പല്ല
ആ, ഞങ്ങളിവടെ, വീടുകളിലൊക്കെ, എല്ലാ വീടുകളിലും, കെണാറുണ്ടെങ്ക പോലും, ഞങ്ങളിപ്പോ, നല്ല, വേനൽക്കാലാവാണെങ്കില്, ഞങ്ങള്, പഞ്ചായത്ത് കിണറ്ണ്ട്, അപ്പൊ, അവിടെന്നൊക്കെ, കൊണ്ടരേ
അപ്പൊ, വെള്ളല്ലാത്തിനും, തെകയാത്തോണ്ട, അതോ, വേറെ, എന്തെങ്കിലോ ടേക്
ആ, വെള്ളപ്പൊ, നമ്മള്പ്പൊ, എത്രായാ ണെങ്കിലും, കെണറ്റ്ന്ന്, കോരി വരു മ്പോ, നമ്മക്കത്രക്കിങ്ങട്ട്, മൊട്ടർ അടിക്കുക യൊന്നുല്ലലോ നമ്മള്, കോരി എടുക്കണ, വെള്ളല്ലേ, അതോണ്ട് ആഹ്, അതോണ്ട് പിന്നെ, വെള്ളത്തിന്, നല്ല, പിന്നെ, തീരങ്ങനെ, വെള്ളം, നിക്കൂല്ലാ, വേനൽക്കാലായ തീരിംണ്ടാവില്ല, അപ്പൊ, അങ്ങനത്തെ, സമയൊക്കാവുമ്പോ, മോട്ടർടിക്കാനും, പറ്റില്ല അപ്പൊ, നമ്മളടുത്തുള്ള സ്ഥല, അടുത്തുള്ള, പഞ്ചായത്ത്, കെണറ്റ്ന്നാ, കൊണ്ടര, അവടെ, ഒരു, പത്ത്, മുപ്പത്ത്രണ്ട്, വീടുകളങ്ങനെ, അവിടന്നെന്നെ
ഏ, അയില്, വെള്ളം നല്ലോണ്ണം, ഇണ്ടായിരിക്കും
ആഹ്, നല്ല വെള്ളംണ്ടാവും, നല്ല നീലക്കളർ, വെള്ളയിട്ടുണ്ടാവ, വേനൽക്കാലത്തങ്ങനെ അങ്ങനെ, വല്ലാണ്ട, വറ്റൊന്നുല്ല
ആ്, അ, ആ, അതെങ്ങനെ, കോരിക്കൊണ്ടര, അതോ, പയ്പ്പായിട്ട്, അങ്ങനെണ്ട, എങ്ങനെ
നമുക്ക്, കൊരാള്ള, അനുമതിയല്ലേ, ഉള്ളൂ, മോട്ടർ, വയ്ക്കാൻ, പാടില്ലല്ലോ
ആഹ്, ആ, അല്ല, ഒന്നിച്ചുള്ള, പമ്പങ്ങനെ, വെച്ചിട്ടുണ്ടാവൂലല്ലെ
അപ്പൊ, ഇവ പക്ഷെ, ഞങ്ങടെ അവിടെ, അങ്ങനെ മോട്ടർ ഒന്നും വെക്കാറില്ല. പക്ഷെ അവിടെ ഞങ്ങടെ ഹസ്ബൻന്റിന്റെ, വീടിന്റടുത്തൊരു, പഞ്ചായത്ത് കിണറുണ്ട് കൊറയെ, വീടുകളുടെ, നടുക്കിലാണ്, ആ ഒരു കിണറുള്ളത് അപ്പൊ അപ്പ, അവര്, ആ, ഭാഗത്തേക്ക്, അങ്ങനെ, ഇതുവരെ ആയിട്ട് ഇഷ്യൂ, കാര്യങ്ങളൊന്നും, വരാറില്ല ത്തകാരണം, അവര്, മോട്ടറടിക്ക, ചെയ്യണത്, ഓരോരുത്തർ, സ്വന്തായിട്ട്, മോട്ടർ ക്ക്യ, ന്നട്ട്, അവരങ്ങനെ, വെള്ളടിക്ക, വേനൽക്കാലാവുമ്പോ, ക്കോരും, ചെയ്യും, തോന്നണു, കാരണം വെള്ളം, വല്ലാണ്ടെ, ഓരോരുത്തര്, എത്രെടിക്കണ എന്നും പറയാൻ പറ്റില്ലല്ലോ, പിന്നെ, മോട്രാവ്കാന നിഷ്ടം പോലെ, വെള്ളം ഇ, വരും, ലിമിറ്റില്ലാ അടികൊല്ലോ, അങ്ങനെയൊക്കെ, ആവുമ്പോ, അവര് എന്തൊക്കെ, നാട്ടുകാര് ഒന്നിച്ച്, ചേർന്നിട്ടുള്ള ഒരിതാണ്, കുടുംബക്കാരല്ല
ആ, ആ, അ, ആ, അതിന്, വെള്ള, ഇള്ള, ഏരിയയിലാണെങ്കിൽ പ്രശ്നണ്ടാവുല, അല്ലെങ്കി, വെള്ളല്ലാത്ത, ടൈമിലൊക്കെ, പ്രശ്നം, തന്നെയാകും.
അതെ ഇവിടെ പിന്നെ അ ഇപ്പൊ കിണർ കുത്തിയിട്ട് അത് ഇടിഞ്ഞ് ചാടി ചെയ്തു പാടത്തി രീതിയിലാണ് വരണത് അപ്പൊ അത് ഇടിഞ്ഞ് ചാടിട്ട് ആകെ വെള്ളം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ പിന്നെ ഇവിടെന്നെ പൈപ്പ് കണക്ഷൻ വ വരിയാ കനെ രാവിലെ വെള്ളം വരും അതി ഒരു അരമണികു വരുള്ളൂ അത്ര തോനെ വെള്ളൊന്നു കിട്ടന്ന്ല്ല്യ കൊറച്ചേനെ കിട്ടൂള്ളൂ
അ ആ അരമണിക്കൂറൊക്കെ ആ ടൈമിൽ തന്നെ എല്ലാരു
ആ എല്ലാവരും എടുക്ക കാരണം കൊറച്ച് കൊറച്ചസെ വെള്ള കിട്ടുളേ
അ ആ ആ അതെ
പിന്നെരു ഗ്രാമപ്രദേശ കാരണം വല്ലാണ്ട് അങ്ങടെ ഡെവലപ്ഡ് ആയിട്ടൂല്ല്യേ സിറ്റി ഏരിയയിലൊക്കെയാണെച്ചെങ്കിൽ പിന്നേം കുറച്ചൂടിയ ഇത് ഉണ്ടാവും
അ ആ അതെ അതെ അപ്പ അങ്ങനെ മഴയൊക്കെ പഴ്ത് വെള്ളമൊക്കെ കൂടില്ലേ എങ്ങനെണ്ട്
ആ അപ്പൊ പാടാവ് കാരണം തന്നെ മഴ പെയ്തിട്ട് ആ കണ്ടത്തിലൊക്കെ ആകെ വെള്ളം നിക്കാ
ആ ആ ആ മഴ കാലത്ത് നല്ല മഴക്കാലത്ത് നല്ല വള്ളം ഉണ്ടാവും ചെയ്യും വേനക്കാലത്ത് അത് തീരല്ലാതെ
അതെ പക്ഷെ ഇവിടെ പാടത്തിന്റെ ഏരിയ പറ ഞങ്ങള് ഈ കണ്ടത്തുകൂടെന്നെന്ന വരിക അപ്പൊ പാത്തിന്റെ സൈഡകുക നല്ല ബുദ്ധിമുട്ട മഴക്കാലൊക്കെ ആ ഴി നടന്നുവരാനക്കെ
അ ആ അപ്പൊ മുറ്റത്തേക്ക് റോഡ് സൗകര്യല്ലേ അങ്ങനെ
ഈ രണ്ട മൂന്ന് കണ്ടം കഴിഞ്ഞ് കഴിഞ്ഞാല് റോഡാണ് പക്ഷെ ആ കണ്ടക്കാർ ഇതുരായിട്ട് ഒന്നി ചെയ്യാത്ത കാരണേ നമുക്കാണെങ്കിൽ പണ്ട് ആധാരത്തിൽഈ വഴിയന്നും വെക്കാത്ത കാരണം വഴിന്നുള്ളരു ഇതും കാണില്ല വരമ്പ ഉള്ളതെ
അ ആ അതോടുപ്പം ബുദ്ധിമുട്ടാവുല്ലേ
ഉം നല്ല ബുദ്ധിമുട്ടാ ഉ
അതെ എങ്ങനെങ്കിലൊക്ക ഒന്ന ശരിയായി കിട്ടണ അല്ല അതൊപ്പ മു ക്ക് അവനന്റെ വീട്ടക്ക് വഴിയില്ലാതൊവുപ്പോ വലിയ ബുദ്ധിമുട്ടന്നേലല്ലേ
അതെ അതെ പിന്നെപ്പറത്തെ വീട്ടാരു സംസാരിച്ചപ്പോ അവര് തരാനൊക്കെ പറഞ്ഞന് പക് രൊന്നും അവര് ആ സൈഡ് കൂടെ അങ്ങനെ തീരാ പിന്നെ അത്ര വല്യ ഏ എന്താ പറയാ അവരുടെ സ്ഥലം പോവൂന്നുള്ളരു
അ ആ എങ്ങനെയു ട് മാത്രണ അടെ
ആ അല്ല കൊറച്ച് വീടുകളുണ്ട് രണ്ട്മൂന്ന് വീടുകള്ണ്ട് ഞങ്ങള് ഞൻ സംസാരിക്കുകയും ചെയ്തു നമക്കിങ്ങനെ വരമ്പു മാത്രം ള്ളൂ അപ്പൊ ഒരു വഴി നല്ലരു തരത്തിൽ സംസാരിക്കയൊക്കെ ചെയ്തു അപ്പൊ ഫണ്ടിലുള്ളവരാണെങ്കില് തീരെ ങ്ങള് സമ്മതിക്കണില്ല വഴിതരാൻ കാരണം പറ പാടാവുമ്പോ അതനെ വഴില്ല്യ ഈ വരമ്പന്നെ ഉള്ളൂ അങ്ങനെയൊക്കെ പറയാ ങ്ങള് പൈസൊക്കെ തരാന്നൊക്കെ പറഞ്ഞത് തന്നെ പക്ഷെ അവര് ഒരു കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുക അതുപോലെ അങ്ങനെ ഒരു സംസാരം കാര്യങ്ങളൊക്കെ സംസാരിക്കണം അപ്പൊ പിന്നെ നമ്മള അതങ്ങനെ അട് വിട്ട് വേട്ടം വേറെ സ്ഥലം വാങ്ങിണ്ട് കൊറ കുറച്ച് റോഡ് സൈഡ് കുറച്ച് സ്ഥലം വാങ്ങിയിണ്ട്
ഉം വീടത്ത് പഴയ വീടാവും പുതിയ വീടന്നാവൂലല്ലെ അ ആ അ ആ ഇൻഷഅള്ള പുതിയത് അവിടെ വെക്കാ ഹ ഉ ഉ എങ്ങനെ അ ആ അങ്ങനെ തുടങ്ങാനുള്ള പ്ലാനിങ് ഇണ്ടോ അപ്പോ ഇപ്പൊ വീട് പണി തുടങ്ങാനുള്ള പ്ലാനിങ് ണ്ട്
ഇല്ല ഇപ്പല്ല്യ കുറച്ചുടിം കഴിഞ്ഞിട്ട്
അ അ ആ
ഉ തറപ്പണി കഴിഞ്ഞണു ഇവിടെ ഞൻ എന്റെ വീട്ടിലാ നിക്കണ്. എന്റെ വിട്ടിത്തെ കാര്യമാണ് പറയണ്. ട്ട എൻ്റെ വീട് പിന്നെ ആ റോഡ് സൈഡിനാണ് തൊട്ട റോഡിന്റെ അടുത്തന്നെയാണ് വീട്. ഇവിടെ അങ്ങനെയാണെങ്കിൽ, അവിടെ അങ്ങനെ ഒരു ഭാഗ്യം കി
ആ അതെ അതെ നിങ്ങളെ വീടിന്റെ അടുത്താണോ ഇപ്പൊ വീട് വെക്കണ്.
ആ ഇവിടത്തെ വീടിന്റെ ഇല്ല എൻ്റെ വീടിന്റെ അടുത്ത് ഒരു വേറെ സ്ഥ സ്ഥലം വാങ്ങിയിട്ട് തറവാടൊക്കെ കുറച്ച് മുകളിലാണ്. കുറച്ച് റോഡ് സൈ ശരി ക്ക് റോഡിന്റെ തൊട്ടടുത്താണ് തറവാടൊക്കെ. അപ്പൊ അവരുടെ ആ തൊട്ടടുത്തായിട്ടാണ് സ്ഥലം വാങ്ങിയെ
ആ ആ ആ അപ്പൊ പിന്നെ
അപ്പൊ പിന്നെ തറവാട്ടുകാരൊക്കെ എല്ലാവരും ഒന്നിച്ച്. മാമ്മന്മാര് രണ്ടുപേര് ദേ വല്യമ്മ, അമ്മ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഇപ്പ അങ്ങനെ നിക്കണ്. സ്ഥലം വാങ്ങിട്ടാണ്. റ് അല്ല അതന്നെ നല്ലത് ഇവിടെപ്പ ഒറ്റപ്പെട്ടൊരു ഏരിയയിൽ വന്നു നിക്ക
അതന്നെ അങ്ങനെ അതിലേറെ നല്ലേ എല്ലാരും ഒരുമിച്ച് അതെ, അതെ എല്ലാരും ഒരുമിച്ച് നിക്കണേതല്ലേ നല്ലേത്.
ആ
ഏതെങ്കിലും മൊക്കെ സാ കുടുങ്ങണനേ നേരത്തൊക്കെ സഹായിക്കാനൊക്കെ ആളുണ്ടാവുല്ലോ.
പെന്നൊക്കെ നമുക്ക് ഒരു അർജൻ്റൊക്കെ വന്ന് കഴിഞ്ഞാല് വേഗം ചെല്ലാനും. അങ്ങനെ പിന്നെല്ലാം, ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും.
ഞമ്മളെ ബന്ധങ്ങള് അടുത്തണ്ടാവനെ നല്ലത്.
അതെ, അതെ, പിന്നെ വല്ല ആഘോഷങ്ങളൊക്കെ വരിയാണെങ്കിലും. അവരെല്ലാവരും ഒന്നി ച്ചു കൊടുപ്പ നമ്മള് ഇവിടുന്ന് അങ്ങട് പോകണല്ലോ. അപ്പൊ അങ്ങനെയ അടുത്താണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് ഇപ്പഴ വേന്തെലുമൊക്കെ പൂരൊക്കെ വരുമ്പ ഓ നാട്ടില് പൂരൊക്കെ വരുമ്പോഴേ
ആ ആ
നമ്മള് വല്യമ്മമാരും എല്ലാവരും. കൂടി ഒന്നിച്ചു വരുമ്പോ, ആ അവിടെ തറവാട്ടി മാമ്മൻമാരോടൊ ഇവിന്ന് അങ്ങട് പോവുക ചെയ്യാം, അപ്പൊയിനെകാട്ടി നല്ല അവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഇങ്ങനെ
ആ ആ മ് മ്മ് ഉ ആ പിന്നെ ഹസ്ബൻ്റുമായി അപ്പല്ലേ നാട്ടിലില്ല അതോ മ് മ് മ ഹസ്ബൻ്റിന്റെ വീട്ടിലെങ്ങനയ പോവാറപ്പോ. ലോ ഹസ്ബൻ്റിന്റെ വീട്ടില് നിൽ നിക്കലില്ലേ?
ആ അത് ഞാനിപ്പപ്പോ ഈ വെക്കേഷൻ ആയപ്പോ കുറച്ച് ദിവസം വന്നു നിന്നതാ. രണ്ട് രണ്ട ഒരാഴ്ച്ചക്കെ കഴിഞ്ഞാ പോകും. ചിലപ്പോ?
കു ട്ടിയാണല്ലേ? എന്താ മ് മോനോ? മോളോ?
ആ മോനാണ്. അംഗൻവാടിയിലാണ് ടീച്ചർ പറയട്ടെ എന്നാ വര്യ എന്നാ വര്യ ജാമിന്ന അങ്ങനെ വന്ന് നിക്കാറൊന്നുല്ലേ.
എ എ സ്കൂളൊന്നും തൊ ഇല്ലാത്ത ചേർക്കാത്ത കൊണ്ട്പ്പഴേ നിക്കാനും പറ്റുള്ളും.
ആ നിക്കാൻ പറ്റുള്. അപ്പൊ ഞാ പിന്നെ കുറച്ചു ദിവസം നിക്കാ വച്ചിട്ട
ആ ആ അല്ല അ മുതലാക്ക് ഉം ആ ടൈമ് മുതലാക്കിയന്ന് പറയാ കുറച്ച്. ഇവിടെ ഇപ്പ ഞൻ ഏ ഇതുവരെ എൻ്റെ ചെറിയ വലിയ മോനെ പ്പം എൽ കെ ജിയിൽ ചേർത്ത്. ഒന്നര വയസായ മോള്ണ്ട്. അപ്പതുവരെ ഞാനും എൻ്റെ വിട്ട ല ല്ലോ നിക്കലണ്ട് ഇപ്പൊ ഇനിയിപ്പോ ചേർത്തതോണ്ട് ഇപ്പ ഒരു ലിമിറ്റ് ഇല്ലേ. ഞങ്ങൾ വച്ചും പൊണിനൊക്കെ
അതെ അവിടെ പറഞ്ഞ കഴിഞ്ഞാ ആ അവിടെ പിന്നെ ഹസ്ബൻഡറ ഒക്കെ ചോറി രാവിലെ നേരത്തെ കൊണ്ടപോണേ അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനെ നേരത്തെ പോണ്ട കാരനൊക്കെ അങ്ങനെ വന്നം ചെയ്യാത്തത്
ആ ആഹ് അതിന് അങ്ങനെ ആവുമ്പോ, അവിടെ ആരൊക്കെയുണ്ട് കല്യാണം കഴിച്ച വീട്ടിൽ
അവിടെ അമ്മയും ആ ഏട്ടനും, എടയതിയമ്മയും, ഞങ്ങളും
ആഹ ആഹ
ഉ
പിന്നെ ഏ അച്ഛൻ മരച്ചിട്ട്
ആ കൊറൊയി ആ ഒരെട്ട് ഒമ്പത് കൊല്ലൊക്കെ ആയിണു
നിങ്ങള് കണ്ടീണ്ടാവലല്ലേ
ഏ
നിങ്ങള് കണ്ടീണ്ടാവില്ലല്ലേ, കല്ല്യാണം കഴിക്കുന്നതിന് മുമ്പ്
ഞങ്ങള് കസിൻസ് ആണ് അതുകൊണ്ട് ഇങ്ങനെ കല്യാണം ക്കെ പോകുമ്പോങ്ങനെ കാണാറുണ്ടായിരുന്നു. ആഹ അങ്ങനെ കണ്ടിട്ടുണ്ട്.
ആഹ ആഹ്
അങ്ങനെ വല്ലാണ്ട് സംസാരിക്കാ കാര്യങ്ങൾ അങ്ങനെ കമ്പനി ഒന്നുംണ്ടാവുന്നില്ല. എന്നാല കണ്ടിടുക്കണ്ടണ്ട് അങ്ങനെചെറി യൊരു ഓർമ്മയില് ഞനെ എട്ടില് പഠിക്കുമ്പോളൊക്കെ കണ്ടുള്ളു.
ആഹ ആഹ് ആ ആ ന്ന ആയിക്കോട്ടെ ഒകെന്ന. ശരി എല്ലേ